ഫുഡ് കയിച്ച് കിടത്തിയ നി
ആഹ ഉച്ചമയക്കാല്ലേ ആഹാ ഹാ മക്കളെ ക്കെ എന്ത് ചെയ്യുന്നു
ഒല്ലരുണ്ട് ഒക്കെ റ സ്റ്റിലാ
ഉറക്കാണോഅതോ
ഉം അല്ലല്ല ഉറങ്ങുന്നല്ല ഒരാടെ വേറെ മൊബൈൽ ലുണ്ടായി അതില് വീഡിയോ കണ്ടെത്തിരിക്ക
അത് ശരി ആ കുഞ്ഞ ഉള്ളേ കുഞ്ഞ്
ഇള കുഞ്ഞുഓള് എടുത്തണ്ട് ഉറങ്ങിയില്ല അടെക്കെടുക്കണ്ട്
ആഹ് ഹ ഹ ഉ കാപ്പി ആഹ് റെഡി കഴിച്ചു കഴിച്ചു ചായ ചായ എടുത്തു ഞാനല്ല താമസ കഴിച്ച ബാക്കിയുള്ളവരൊക്കെ നേരത്തെ കഴിച്ചല്ലോ അപ്പൊ അവർക്ക് ചായയുടെ സമയമായി
ആഹ്
ഉംചായ സമയംആയോ അതോ
ഇല്ല ഇവിടെ അങ്ങനത്തെരുതില്ല
ചായകുടി ഇല്ലേ വൈകിട്ട്
ചായ കുടി ഇല്ല ചായ കുടി തന്നെല്ല വൈകിട്ട് രാവിലെ ഒന്നും ചായ കുടിക്ക ഇല്ല ഇവരാരും
ഇല്ലേ അത് ശരിയാ അപ്പൊ മക്കളൊക്കെന്നാ എങ്ങനെയ
ഓല്‌വന്നേനോ ഓല് പാലുണ്ടെങ്കില് എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ വെള്ളം എന്ത ഉണ്ടാക്കി വെക്കും
അയ് ശരിയ ആഹ ഹഅല്ലാതെ ചായ ഞങ്ങ ഇവിടെ രാവിലെയും വൈകിട്ടും ചായ സമയ ആവുമ്പോ ചായ വേണം അത് ശീല ആ യോണ്ടെ
ആഹ് അവിടെ ചായ എനിക്ക് ചായ ഇഷ്ടല്യ അപ്പൊ ഞാൻ എന്താക്കുവ ആർക്കും ചായ ഉണ്ടാക്കിയത്തിട്ബൽക്ക ചെലായി
ആഹ് ഹഹ് ആഹ് ഹഹ ആഹ്
എനിക്ക് ഇന്ന് പാല് പാലിട്ടാ ഇഷ്ടല്ല ഇല്ലാത്തതും ഇഷ്ടല്ല
ആഹ് ഹഹ
കാപ്പിയാണെങ്കി പിന്നേം കഴിക്കും ഉം അ അല്ലല്ല പാലൊഴിച്ചതെന്നെ
പാലൊഴിച്ച കാപ്പി അല്ലേ ആഹ് ആഹ് ആഹ് ഉം പിന്നെ ഈ കട്ടൻ ചായ ഒക്കെ കുടിക്കുവോ? കട്ടൻ ചായയായിട്ട് കഴി കുടിക്കുവോ ഇല്ല അല്ലേ ആഹ് ആഹ് ഉം ഇനിയിപ്പം പണി പണിയൊക്കെ കഴിഞ്ഞോ വയ്യ്ട്ടത്തെ
ഇൽ ഇല്ല ഇനി ഇസ് ചോറ് വെക്കണ ഞാൻ ഉച്ചയൊക്കെ വെക്കളുള്ളൂ മയ ആയെനെ കൊണ്ടേ രാവിലെ വെച്ചതില് കേടെരുന്ന് വിചാരിച്ചിട്ട്
ആഹ് ആഹ് ആഹ് ആഹ്
ഉം അത് ഓരിക്ക് ഞാൻ വെച്ചീനി അപ്പൊ അങ്ങനെ ഉം ഇവിടെ ചൂട് കൂടിയപ്പോ
ആഹ് ആഹ് വൈന്നേരം ആവുമ്പോത്തേനും വളിച്ചു പോകും അഴുക്കായിപ്പോവും ല്ലേ ആഹ് ആഹ്
അപ്പൊ പിന്നെ കൊറച്ചേ വെക്കുള്ളൂ അല്ല രണ്ട് നേരോം വെക്കും ഞാൻ ഇനിക്ക് റൈസ് കുക്കർ ഇള്ളേനോട് ഉം സുഖാണ് ഗ്യാസ്മ്മന്ന് അയിക്ക് വെ വെക്കലാ എറക്കി വെക്കും ഇന്നട് വേകുമ്പോ അയിന്ന്ങ്ങട് ഊറ്റി എടുക്കാ ചെയ്യാ ഉം അത് അത് ട്ട്ണ്ടെ സുഖാണല്ലോ അത് ഗ്യാസിന്ന് തെളച്ച് തെളക്കുമ്പോ അയിക്ക് എറക്കി വെച്ചിട്ട് നല്ല വേവ്ള്ള അരിയാണെങ്കിൽ ഒരു മണിക്കൂർ വെക്കാ വേവില്ലാത്താണെങ്കില് ഒരു അരമണിക്കൂറ് വെച്ച് കഴിഞ്ഞാല് ക കറക്റ്റ് വേവാവും ഉം
പ്പുണ്ട് വയ്യ്ട്ടപ്പോ എല്ലാരും ചോറ് തന്നെയാണോ കഴിക്കുന്നത് അതോ?
ആഹ് ചോറും കഴിക്കും ചപ്പാത്തിയും കഴിക്കും എന്താ ഇണ്ടാക്കണേച്ചാ അത് അങ്ങൻത്തെ ഇതൊന്നുല്ല ഇന്ന വേണന്ന്ള്ളേ
ആഹ് കൂ പിള്ളേരൊക്കെ അങ്ങനായാണോ?
ആഹ് എല്ലാരും അങ്ങൻതന്നെ
അയ്ശരിയാ ആഹ് ഉം ആഹ് ഉം അത് ചപ്പാത്തിയാവുമ്പോ നമ്മള് എന്തേലും അന്നേരപ്പ കറി ഒണ്ടാക്കോ അതോ എന്തേലും കറി കാണോ?
ചപ്പാത്തി ആവുമ്പോ ഞാന് എന്തേ എരുള്ള കറി ഇണ്ടാക്കും മുട്ടക്കറിയോ അല്ലെങ്കില് മീനോ എന്തെങ്കിലും വാങ്ങിക്കും
വാങ്ങിക്കു ആഹ് ആഹ് ആഹ്
ആണെങ്കി പിന്നെ പച്ചക്കറി എന്താണ് ഉച്ചക്ക്ള്ളെച്ചാ അതെന്നെ കഴി
അത് തന്നെ കഴിക്കും ആഹ് ആഹ് ആഹ് ഇനിപ്പ ഞങ്ങള് പിന്നെ വാ ഞാന് ചോറാ കഴിക്കുന്നേ ഉച്ചക്കും വൈയ്യിട്ടും മക്കളും പിന്നെ ഏഹ് പുള്ളിക്കാരനും പുള്ളിക്കാരൻ വൈന്നേര ചപ്പാത്തിയോ ഒരു നേരെ ചോറ് കഴിക്കുള്ളൂ ചപ്പാത്തിയോ വേറെന്തേലും നമ്മള് ഓട്സൊണ്ട് എന്തെലോ ഒണ്ടാക്കി കൊടുക്കു എന്തോ?
ഷുഗറ് ഇണ്ടോ?
ആഹ് ഒരു ഇത് ചെറിയരീതിയില് ഒരാരഭവൊണ്ട് അതുകൊണ്ടിപ്പം
ആഹ് ആഹ് അതന്നെ അ പസ്റ്റിലെ പിന്നെ ഭക്ഷ് ക്ഷണം ക കട്രോള് ചെയ്ത് പോന്നാല് പെട്ടെന്ന് കൊറഞ്ഞോവും
ഞ്ഞാല് അതെ അതെ ആഹ് പിന്നെ മക്കളാണെലും അവർക്ക് ചോറ് അങ്ങനെ നിർബന്ധൊന്നുല്ല അവരാണെലും ഓട്സ് കഴിക്കും പിന്നെ ചപ്പ് ചപ്പാത്തി ഉണ്ടേ അത് കഴിക്കും അങ്ങനെ ചോറിനോട് വല്യ താല്പര്യം ഇല്ല
ഉം
ഉച്ചക്ക് മാത്രം ചോറുണ്ണാനാ ഇഷ്ടം ഉം മഴ പെയ്തോ പിന്നെ
ഇല്ല മഴ പെയ്തില്ല മഴ ഇങ്ങനെ കാറി വച്ച് നിക്കണ്ട് പെയ്യായിരിക്കും വൈകുന്നേര ഉം രാത്രി പെയ്യായിരിക്കും
ആഹ് ആഹ് ഇവിടെ നല്ലവെയിലാ
അവിടെ കൊതുകുണ്ടോ
കൊതുക് മഴ കഴിഞ്ഞപ്പതൊട്ട് കൊതുവിൻ്റേതുണ്ട് വലയാ വലയിട്ടേക്കുവാ കട്ടിലിനെല്ലാം വലയിട്ടേക്കുവാ
നല്ല ശല്യഇവിടെ കൊതുകിൻ്റെ ഉം ചെറുതും വലുതും എടത്ത എടത്തരൊക്കെ ഉണ്ട്
ഉണ്ട് അതെ ആഹ് ആഹ് പിന്നെ ആഹ് ഇനിയിപ്പം എങ്ങും സ്കൂളൊക്കെ തൊറക്കാറായി ഇനി എങ്ങും പോ പോക്കൊന്നുല്ല ഉം
പോണം പെരുന്നാളിനെക്കൊന്ന് മനസുഖകിട്ടൂല
അതെ അതെ ആഹ് ആഹ്
നിക്കാ സമ്മയക്കൂല മക്കളെ ഓല് എല്ലാരും ഓൽക്ക് സ്കൂളിന്നങ്ങനെ കുട്ടിയോടൊക്കെ വല്യ വിട വീടണങ്ങി എവിടെ പോണല്ലോ
അത് ശരിയാ സ്കൂളൊക്കെ തൊറന്ന് ആഹ് പിള്ളാർക്ക് വീട്ടിരിക്കുന്നത് ഇഷ്ടല്ലല്ലോ അവർക്ക്
ഏഹ് ആഹ് അതന്നെ ഓല് പറയും ഞങ്ങളെ ചങ്ങായിച്ചളൊക്കെപോ എന്നിട്ട് ഓല് സ്കൂള് വന്ന് പറുയുമ്പോ ഞങ്ങളെ എവിടെ പോയിന്നാ പറയച്ചാട് പറയു അപ്പേ പോവും
ആഹ് ആഹ് നിങ്ങൾക്ക് അവിടെ അടുത്ത് ബീച്ചുണ്ടോ
ആഹ് ഉണ്ട് കോഴിക്കോട്ണ്ട്
പോവാറുണ്ടോ?
പോവാറുണ്ട് പക്ഷേ ഇവല് ഇപ്പൊ ഇഷ്ട ഇല്ല അവിടെ അതിന് ബീച്ച് വലിയ താല് താല്പര്യല്ല എനിക്ക് പിന്നെ എന്താ പറയല ഈ മഞ്ഞുള്ള സ്ഥലം കാട് ആഹ് കാടു പിടിക്കുന്ന സ്ഥലം അങ്ങനത്തെവിടെക്കെ പോവാൻ ഇഷ്ട്ടം അതൊണ്ട് കൂടുതലും പോ വയനാട് ഊട്ടി മൈസൂര് മറ്റേ മസനക്കുടി വഴിയുള്ള ആ റൂട്ടുണ്ടല്ലോ?
ആഹ് ആഹ് ആഹ് അങ്ങനെയുള്ള സ്ഥലം അത് അടുത്തള്ളണ്ട് താല്പര്യമില്ലാത്തത് അല്ലെ?
ഏഹ് താല്പര്യം ഇല്ല അവിടെ പോയാല എന്താ തിരമാലാകാണാനാ ചോദിക്കും എന്നോട്
ആഹ് ഞങ്ങൾക്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പിള്ളേർക്ക് വല്യ ഇഷ്ട്ട പോകാനായിട്ട്. ഉം ഞങ്ങള് പിന്നെ ആലപ്പുഴയിലൊക്കെ ഞങ്ങൾ ഇടക്ക് ആലപ്പുഴ ബീച്ചിലൊക്കെ പോവാറുണ്ട്
ആഹ് ഇവൾ ആഹ് ഇവർക്കെല്ല ഇഷ്ട്ടാ പോവാന് അത്‌ പോലു ഇല്ല അവിടെ പോയി കഴിഞ്ഞാല് ഒന്നാമത് എന്താച്ചാല് പോയി കഴിഞ്ഞാൽ ഇവൽ എല്ലാ സാധനം കിട്ടണ്ടി വരും അവിടെ പോയാല്. അവ അവിടുത്തെ നമ്മുക്ക് അങ്ങനെ ആഹ് ധൈര്യായിട്ട് കഴിക്കാൻ പറ്റൂലല്ലോ? ഇത് വെള്ളത്തില ഉണ്ടാക്കൊന്നും അറിയില്ല ഇവല് ഉപ്പിലിട്ടതും മറ്റതൊക്കെ വാങ്ങി വക്കും.
ഉം ഉം ഉം ഉം ഉം നിങ്ങള് മൈസൂരൊക്കെ പോയിട്ട്ന്നെ എന്തൊക്കെ കണ്ടു?
മൈസൂർ ഞങ്ങൾ സൂമ് പോയിനി
ആഹ് മറ്റേ പാലസ് പോയോ?
ആഹ് പാലസ് പോയി. പാലസ് ഞങ്ങൾ രണ്ട മൂന്ന് വാവശ്യം മൈസൂര് പോയിട്ട് പാലിസ് കയറിയില്ലേനി ഇപ്പ ഇപ്പ ഇവിടെ അഡ് ത്ത് പോയപ്പോ അവിടെ പോയി.
പോയ് ആഹ് കാണാനുണ്ടോ ഒത്തിരിലെ?
ഓഹ് ഒത്തിരി നമ്മൾ പഴയ കാലത്ത് എല്ലാം ഇതുണ്ട്. നല്ല രസണ് രാജാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ കണ്ടാല് നമ്മളിപ്പോ ഓരിരിക്കണ പോലെന്നെ തോന്നുമ്മക്ക് കണ്ട
തോന്നും ആ ഹ ഹാ ഹാ ഹ അത് ശരി
നമ്മളുണ്ടല്ലോ ഈ ഇപ്പൊ ഈ ചില ചിത്രം വരച്ചാല് അയ്ന്റെ നീയൽ വരൂലല്ലോ? ക്ഷെ ആ ചിത്രത്തില് നിയല് വരെയൊക്കള്ള ചിത്ര മ് ഇത്ര അത്ഭുതം നമുക്ക് കണ്ടാല്
അതെ അതെ പിള്ളേർക്കൊക്കെ ഇഷ്ടാ പോകാനല്ലേ?
ഓഹ് ഇഷ്ടാണ്.
അത് ശരി ആ ആ ആ
സൂമ പോയ പിന്നെല്ലാത്ര മൃഗ മൃഗങ്ങള
ആഹ് സൂവിലല്ലേ അതെ അതെ അതെ ആഹ് അത് ശരി ഉം
ഒരിക്ക ഞങ്ങൾ പോയിട്ട് റൂമൊക്കെ എടുത്ത് നിന്ന പിന്നെ ഒരിക്ക പോയപ്പോ റൂം എടുക്കാതെ ആ തങ്ങി ഒരിക്ക പോയപ്പോ റൂം എടുക്കാതെ രാവിലെ പോയിട്ട് വൈകുന്നേരം അങ്ങട്ട് പോന്ന്.
അത് ശെരിയാ ഹഹഹ പിള്ളേർക്ക് ഇഷ്ട തോന്നുന്നല്ലേ അങ്ങനെയൊക്കെ പോവാനെ?
ഉം ഓല്ക്കല്ലാ ഇഷ്ടണ്. ഒൽക്ക് വീട്ടിൽ തന്നെ നിന്നാലു ഓലിങ്ങനെ പറയും ചടച്ചി ചടച്ചി സ് സ്കൂള് കൂട്ടിയപ്പോളേ അല്ലേ ഓല്ക്ക് നേരം വെളുത്ത സ്കൂളിലേക്ക ഇറങ്ങി പോവാണ്ടല്ലോ?
ആഹ് അത വീട്ടിരുന്നങ്ങ് മടുപ്പാവും പിള്ളർക്ക്. ഉം നമ്മള അവിടെ മൈസൂരൊക്കെ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കോക്കെ ചെയ്തോ?
ആ ഞമ്മൾ അവിടെണ്ടല്ലോ ഈ നമ്മള അവിടെണ്ടല്ലോ ഈ ബ്ലാങ്കറ്റ് ഇങ്ങനത്തെേനൊക്കെ നല്ലാ വിലക്കുറവാ.
അത് ശരി നല്ല സാധനായിരിക്കും അല്ലേ?
നല്ല സാധന ഡബിൾ ബ്ലാങ്കറ്റിനൊക്കെ ഇരുന്നൂറ്പ്യ നൂറ്റി അമ്പത് പ്പ ആ റേറ്റൊക്കൊള്ളു അടെ ഞങ്ങൾ പോയിട്ട് മൂന്ന് നാലെണ്ണം വാങ്ങി പോന്ന്.
വാങ്ങിപ്പോന്നു. പിന്നെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റ്ന്ന നമ്മടെ ഡ്രസ്സൊക്കെ.
ഡ്രസ്സ് ഇന്ന വല്യ മോഡല്ള്ളതില്യ.
അത് ശെരി നമ്മൾ ഉപയോഗിക്കുന്നതല്ലാതെ ചുരിദാർ അങ്ങൻത്തെ ഒന്നുല്ല്യ.
ഇല്ലല്ല്യ ഓലെ നാട്ടില്ള്ള അങ്ങൻത്തെ ഡ്രസാള്ളത് അത്ഞ ക്ക് കണ്ടാലൊരിഷ്ടം തോന്നില്യ.
തോന്നത്തില്ല, ആഹാ ഹാ ഈ മ മക്കക്കൊക്കെ അങ്ങനെയാണോ.
ആഹ് ഓൽക്ക്ങ്ങനാവോ. ഓല്ക്ക് ഇബട്ന്ന് ഇട്ക്ക്ണേനെ ഓൽക്ക് കണ്ടാ കണ്ണ് പുട്ച്ചൂല, ഓല അവസ്ഥ അതാ. ഓല്. ഓൽക്ക് നല്ല സ്റ്റാൻഡേർഡ് ഇള്ളത് വാണംന്നർഞ്ഞാട്ട്. ഓലങ്ങനിം ഇങ്ങനെള്ളതൊന്നും ഇടൂലല്ലോ.
ഇടൂല ആഹ് ആഹ്
ത്തെ മക്കളൊക്കെതാ ഒരുവിധം നല്ല ഡ്രസ്സ് ഒ ക്കെവിടെകെടാക്കാ ഞാം പറിം ഞാവടെ എട്ത്ത് എട്ത്തിട്ട് ഞാ പയേത് കൊടുക്കണോൽക്ക് കൊട്ക്കുംന്ന് പറിം ഞാന്. ഇവിടിപ്പൊ മറ്റേ പഞ്ചായത്തിലുള്ള ഇവല് വന്ന് കൊണ്ടോകൂല്ലോ.
ആഹ് വരും വരും ആഹ്ആഹ് ആഹ്.
ഉം നെറഞ്ഞ് കെട്ക്കാ, ഇടൂല ഓൽക്ക് പാൻ്റുംകുപ്പായോം അങ്ങ ത് വേണം കിട്ട.
ആഹ് ആഹ് ആഹ് പിന്നെ ഇവർക്ക് ചില ഇഷ്ടങ്ങള് ചില ഡ്രസ്സിനോടൊക്കെ ഒരു താല്പര്യം കാണാം അതേ ഇടത്തുള്ളൂ.
ആഹ് അതേയിടുവൊള്ളു ഇവടേയങ്ങനെതന്നെ ഇവടെ നല്ല രസ സവൊള്ള ടോപ്പൊക്കെ ഇണ്ടേ, ഈ അടറ്റ വലുപ്പള്ള ടോപ്പുണ്ട് അതൊന്നും ഓര്ക്ക് പറ്റൂല. ഉം ഈ സ്റ്റാൻഡേർഡ് ഇല്ല്യാ പറിം
ഉം ഒന്നോ രണ്ടോ വട്ടൊക്കെ ഇടുവൊള്ളായിരിക്കുംല്ലേ.
ആഹ് ഒന്ന് രണ്ട് വട്ടം ഇടൊള്ളൂ, ഇന്ന്ട്ട് ഞാൻ പറഞ്ഞീലെ നെറഞ്ഞ് കെടന്നിട്ട് പിന്നെ ഇവല് വ പഞ്ചായത്തോല് വരുമ്പോ കൊടുക്കും ഞാന് പറേലാ.
ആഹ് ഹാ ആഹ് ആര് മൂത്തയാളാണോ?
രണ്ടാളും മൂത്തോളങ്ങനായിട്ട് യെളോൾക്കാ പ്രശ്നല്ലേയ്ന്. ഇപ്പൊ എളോലും ഓളും അങ്ങനായി.
ആഹ് ഹാ ഹാ അത് കണ്ട് അത് ചെ അപ്പൊ നമ്മള്ടെ ഇഷ്ടത്തിനൊന്നും വാങ്ങാൻ പറ്റത്തില്ല. അവരുടെ ഇഷ്ടത്തിന്.
ആഹ് അത് ഇബടെ ഷോ ല് പോയാല് ഇവലെപ്പ നല്ല രസവൊള്ള ഓൽക്ക് പഴേ ആൾക്കാർക്ക് പഴേ മോഡ ലല്ലേ ഇഷ്ട്ടണ്ടാക, എന്നിട്ട് കാണിച്ചൊടുത്താ ഇവൽകതൊന്നും പറ്റൂല. എന്നട്ട് പറയും രസവുള്ള കാട്ടീയൊടുത്താ ഓൽക്ക് പറ്റൂലാറിം
ആഹ് ആഹ് ആഹ് നമ്മക്ക് ഇഷ്ടത്തിനൊന്നും എടുക്കാൻ പറ്റേല, അവരേം കൊണ്ട് പോയി അവരുടെ ഇഷ്ടത്തിന്. ഉം എല്ലാടുത്തും അങ്ങനെ തന്നെയാ.
ഞാന് ഞ ഞമ്മളൊക്കെ ചെറുതായ്നന്ന് അങ്ങനല്ല ഇമ്മാരിപ്പാര് പോവാ ഇ ഇടാ കൊണ്ടോ ഇത് കൊണ്ടോന്നിടാ.
ഉം ഇപ്പഴത്തെ പിള്ളേരുടെ രീതി.